ഹലോ പറയ് സിയാസ് ഞാനിതാ ഇവിടെ ഒരു പരിപാടി ഉണ്ടായി ഞാൻ ഇടയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കയാണ്
അപ്പൊ കൂ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടോ അപ്പൊ ഇത് സം അത് ശരി സംസാരിക്കണ എല്ലാരും കേൾക്കുന്ന രീതിയിലാണ്
ആ അല്ല എല്ലാരും കേൾക്കുന്ന രീതിയിലൊന്നുവല്ല. കുട്ടന്ന് വിളിക്കണ ഒരു കൂട്ടുകാരനുണ്ട് എൻ്റൊപ്പം നടന്നോണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ എന്റെ വർത്താനം കേട്ട് കളിയാക്കാനൊക്കെ സാധ്യതയുണ്ട്. അത അങ്ങനെ സംസാരിക്കാൻ പറ്റൂല്ല
എന്തായാലും സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കണ തുടങ്ങ് എ
ആഹ സ്പോർട്സ് എറീണത്പണ്ടൊക്കെ എന്തേയ്രുന്നു അ് ഒരു ജനങ്ങളുടെ ഒരു വികാരമായിട്ട് കൊണ്ടട്ന്നീന്ന ഒരു ഒരു കായി ഈ കായികമായിരുന്നു അല്ല ഒരു ഹിനമായിരുന്നു. അപ്പോഅപ്പൊ എന്താണ് ഇപ്പോപല രീതിയിലുള്ള പൊളിറ്റിക്സും സ്പോർട്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ ഫലസ്തീന്റെ ഇ ട്ടാണെങ്കിലും പിന്നെ ഇറാൻ അമേരിക്ക വിഷയങ്ങളാണെങ്കിലും അതുപോലുള്ള പല രീതിയിലുള്ള വിഷയങ്ങളും വന്നു കൊണ്ടിരിക്ക്യാണ് അത അപ്പ തന്നെ എന്റെ കൂട്ടുകാരന്മാരെ കള്യാക്കാൻ തുടങ്ങിയിട്ടുണ്ട്
അതായത്ഈ സ്പോർട്സിന്റെ സ്പോർട്സിന്റെസ്ഥ തത്വ ബാധി ക്കുന്നതാണ് രാഷ്ട്രീയവൽക്കരണം എന്ന് ള്ളെ നമ്മൾ ഇന്ത്യയില് ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കാണ്ന്ന്ണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ നോക്കി നമുക്ക് ഒരുപാട് വിഷയങ്ങൾ മനസിലാക്കാൻ സാധിക്കും അതായത് ഇനിയിപ്പോ നേരെമറിച്ച് ക്രിക്കറ്റി ഇന്ത്യടെ മെയിൻ സ്പോർട്- ട്ടായിട്ട് അറിയപ്പെടണത് ക്രിക്കറ്റ് ആണല്ലോ ക്രിക്കറ്റിന്റെ ഒക്കെ എടുത്ത് നോക്കാണെങ്കി ഇതിന്റുള്ളിലൊക്കെ ഒരുപാട് രാഷ്ട്രീയവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതോണ്ടന്നെ കൃത്യമായിട്ട് ഈ ഒരു അവസരം ലഭി ക്കേണ്ട ഒരാൾക്ക് അവസരം ലഭിക്കാതെ പോകുന്ന ഒരുപാട് ഇഷ്യൂസ്ണ്ട്. കരൽ അത് അത് ഇന്ത്യാന്നുള്ള രാഷ്ട്ര ത്തിന്റെ ഈ ഒരു ഈ ഒരു എന്താ ജിയോഗ്രഫിക്കൽ കണ്ടീഷനെടുത്തോക്കുമ്പോ തന്നെ നേരെ മർച്ച് നമ്മളൊരു ആഗോള തലത്തിൽ ആണെന്നുണ്ടെങ്കിൽ സീസന്റി നമ്മള് കേട്ടുള്ള ഒരു ചർച്ചയാണ് ഫിഫീൽ ബണ്ടായിരുന്ന ഒരുപാട് ഇഷ്യൂസ് ലെ ഇപ്പോ അമേരിക്കയിൽ നടക്കണോണ്ടന്നെ തന്നെ ചില രാജ്യങ്ങൾ അതിന്റെ ഫാൻസിന് എൻട്രി നിഷേധിക്ക അതുപോലെ തന്നെ എന്താ പറയ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു ഫിഫയുടെ വെൽ ഏ സലക്ചേഡ് ആയിട്ട് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഗറഫ്രക്ക് എൻ നിർിക്കപ്പെടുകയും ചെയ്യുന്നതൊക്കെ ഇതിൻന്റെറെ ഒരു മറ്റൊരു വശമാണ് ഓക്കെ എന്തരു ആശ്യമ ഞാന് ഞങ്ങോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നമ്മൾ ഇന്ത്യയിലെ സ്പോട്ടിന കുച്ചിൊക്കെയാണ് അ കേരളത്തിന്റെ സ്പോട്സെനെ കുറിച്ച് നിങ്ങൾക് സംസരിക്കും ല്ലന്താണ്
കേരളത്തിന് പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റിനെ വിഷ എടുക്കുമ്പോളേ ക്രിക്കറ്റില് ഏ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്ന്ന് പ്രത്യേകിച്ച് മലയാളികൾക്ക് തീരെ പ്രാധാന്യം ലഭിക്കാത അതായത് അവഗണിക്കുന്ന ഒരു രീതിയാണ് എന്താ ക്രിക്കറ്റിന്റെ വിഷയത്തില്ൽ കേരള താരങ്ങൾക്കുള്ളത് അല്ലെ ഇപ്പൊ സഞ്ജക്കെ എന്നയോ എന്നോ ടീമിലെത്തേണ്ട ഒരു പ്ലെയർറാണ് സൂപ്പർ സാരാണ് ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെസ്റ്റ് ടൂർണമെന്റിൽ തന്നെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് പക്ഷെ ഇപ്പൊ മുപ്പത്തിമൂന്ന് വയസ്സ് സെറ്റ് അയ്ക്കുണു എന്റെ ഒരു ഉഹം ശരിയാണെങ്കിൽ അ ഈ വയസ്സിലാണ് ഇപ്പോ അദ്ദേഹം ഇന്ത്യൻ ടീമിലെത്തുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യൻ ടീമന്ന് അല്ല കേരളത്തിൽന്ന് പുറത്ത്പോയിട്ട് അവിടെ ഡൊമസ്റ്റിക് ലീഗിൽ കളിച്ചിട്ട് വന്നൊരു പ്ലെയർറാണ് ശ്രേയസ അയ്യർ ആ ശ്രേയസയ്യർ എന്ന നേരത്തെയോ എവിടെ ഇന്ത്യൻ ടീമിൽ ശരിക്കും അതുപോലെയൊക്കെ അല്ലെങ്കിൽ അതിനേക്കാൾ മികവുള്ളരു താരമാണ് കഞ്ചു പക്ഷെ ശ്രയസ് പെയർ കളിച്ചത്ങ്ങനെയാണ് ഒരു ബുദ്ധിളിച്ചു ടീമി സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വേറെ സ്റ്റേറ്റ് പോയി അവിത്തെ ഡൊമസ്റ്റക് ലീഗ് കളിച്ചു ഡൊമസ്റ്റക് ലീഗ നിന്നാണ് പിന്നെ ഇന്ത്യൻ ടീമ കെത്തിയത് അതരു നല്ലൊരു മാർഗമാണ് ഇപ്പൊ തഹ്‌സീന കാട്ടുപോലെ നമ്മുടെ മലയാളി താര ഇപ്പോ ഖത്തറില് വേൾഡ് കപ്പ് ഇന്ത്യന്ന ഒരിക്കലും കേറൂലാണ് അല്ലെ
അതെ അതെ ഇപ്പൊ ഞാന് അതെപ്പ ഞാനും മലപ്പുറത്തുള്ള ഒരാളണ്നമ്മളൊരു മലപ്പുറത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായിട്ട് അറിയപ്പൊടാനു സ്പോർട്സണ് പക്ഷെ ഇന്ത്യൻ കൾച്ചറിലോട്ട് വരുമ്പോ പലപ്പോഴും സ്പോർട്ടിന് കാര്യമാരു രീതിയിലുള്ള റെക്കഗ്നീഷൻ ലഭിക്കല്ല ഇവൻ കേരളത്തിൽ ചിലപ്പോ നമ്മൾ നോ ആഷി സുക്കൂർസ അബ്ദുസ്സമദ് ഇങ്ങനെ ആക്ടിവ് ആയിട്ട് കളിക്കുന്ന ഒരുപാട് ആൾക്കാരർ എന്നാ നേരെ ഈ കളില്ല ഈ പറയപ്പെട്ട വേദികളിലൊക്കെ കളിച്ചു കഴിഞ്ഞ് വിരമിച്ച ആൾക്കാരുണ്ട് പനസെടുടക്ക പോലെ അങ്ങനെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സിനൊക്കെ പോലെ പക്ഷെ ഇവരെ നമ്മള് എന്താ പറയാ ഇത്കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല നമ്മള് ഗവൺമെന്റന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യായിട്ടം മനസ്സിലാവും ഈ അടുത്ത് അനസെടുത്തകമായിട്ടുള്ള ഒരു ഒരുപാട് അ മുപ്പരുടെ ജീവിത്തെ കുറിച്ചിട്ടും അദ്ദേഹത്തിന് അനുഭവ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കണ് അച്ചരിടപ്പ ഇലാത്തഅനുഭവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പൊ അതാ പറഞ്ഞത് എന്താ പറയ അ ഒരു സ്പോർട്സിന് കാര്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇപ്പൊ ഇന്നലെ ഇ ഇന്നലെയുള്ള ബഡ്ജറ്റിന്റെ വിഷയങ്ങളൊക്കെ നമ്മള് കേൾക്കണ്ടായി മല മലബാറിൽ നല്ലൊരു വെൽ ഓർഗനൈസർ ആയി എല്ലാരും സ്റ്റേഡിയം നിർമ്മിക്കും കാര്യമായ രീതിയിലൊക്കെ സ്പോർട്സ് അത്‌ നല്ല മേഖലയിൽ ഇൻവെ മെന്റ് ഒക്കെ നടത്തുന്നു അത് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. എന്നാലും സ്റ്റിൽ ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങക്ക് എന്താ പറയാ ഈ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് കൾപ്പോ എ ബി സി ഇതിനെ ഇതൊക്കെ കണ്ട്രോൾ ചെയ്യ നതില് എന്താ പറ മുൻ താരങ്ങൾ വരുന്നതിന് കുറിച്ചു നിങ്ങയുടെ അഭിപ്രായം എന്താ?
മുൻ താരങ്ങൾ വരുന്നത് എന്റെരഭിപ്രായ
കാര്യ എന്നതിലുപരി അതിന്റെ തല പാത്ത് മുൻ കളിക്കാരായിട്ടുള്ള ആളുകൾ. എന്നായാലും വിൾചെ
അല്ലെ ന്റ ഊഹം ശരിയാ
അതെ
ദേഷ്യ ആ എന്താ
ആ ഒക്കെയൊക്കെ പിന്നെ വോയ്സ് കട്ടാവുന്നുണ്ട്ട്ടോ വോയിസ്‌ ക്ലിയറല്ല
വോയിസ്‌ ക്ലിയറല്ല ങ്ങള് പറഞ്ഞോളി